ആഹ്
ഈ മോള് കുളിച്ച് എറങ്ങ്യോ
ഏഹ് ഒള കുളിക്കൊ കഴിഞ്ഞു ഓള് വായിക്കാണ്ട് പഠിക്കോ ഓള്ക്ക് എക്സാമാണെ.
ഏഹ് എത്രായി കല്യാണം കഴിഞ്ഞിട്ട്.
കല്യാണം കഴ്ഞ്ഞ്ട്ട് നാലു വർഷം കഴിഞ്ഞ്. പിന്നെ പർഞിലെ ഒരു കുട്ടിണ്ട് ഓള്പ്പ പീ ജി ചെയ്യണ്ട് അപ്പൊ അതിന്റെ എക്സാമാണ്.
ആഹ് പിന്നെ ക്ലാസ്സ് പോവല്ണ്ടാവുല.
ഇല്ല ഇല്ല
ഉം
ഓള് ഡിസ്റ്റൻസ് ആയിട്ട് വീട്ട്ന്ന് പഠിച്ച്ങ്ങാണ്ടെ എക്സാമിന് പോകും.
ആഹ് ഹസ്ബൻഡിന് എന്ത പണി പൊറ്ത്താ.
ആഹ് ഓൻ പൊറ്ത്താണ് പിന്നെ ഇതാണ്. ഓഡി എഞ്ചിനിയറായി ഫ്ലവേഴ്സിന്റെക്ക ചാനൽല്. ഉം പൊറ്ത്താണ് ഇവിടെ നാട്ടിലില.
ഉം ഇപ്പത്തെ മക്കളയ്ന് പഠിക്കന്നല്ലെ ഇഞി
ഉം ഡിഗ്രി ആഹ് ഡിഗിരി. അവിട്ന്നന്നെ പൂർത്തിയാക്കി ഓള ഡിഗ്രി ഫസ്റ്റിയർന് കല്യാണം കഴിഞ്ഞഞ് പിന്ന അവിടന്നന്നേയാണ് ഒക്ക പൂർത്തിയാക്കി അവിട്ന്ന്.
ആഹ്
ഞങ്ങക്ക് ഇവിടെ അടുത്ത് അടുത്ത്ണ്ട് കോളേജ്.
ആഹ്
ഗവൺമെന്റൊന്നും അപേക്ഷ കൊടുത്തിട്ട് അന്ന് കിട്ടീല്ല. മാർക്കൊക്കെണ്ടേന്പക്ഷെ കിട്ടീല അപ്പൊ പ്ലസ് ടു നും പ്ലസ് ടു ല് അ തൊണ്ണൂറ്റി രണ്ട് ശതമാനം മാർക്ക്. ക്ക്ണ്ടായ്നി. അഞ്ച് എപ്ലസും ഉംഹ്.. പിന്നെ കിട്ടീല്ല. ആട്ട് പിന്നെ സെൽഫ് ഫിനാൻസിന്റെ കോളേജിലെ ഗവൺമെന്റിന്റതും. പരീക്ഷൊക്കെ അവിട്തന്നെ ആവും. പക്ഷെ മ്മള് ഫീസൊടുക്കണം മ റ്റേ പ്രൈവറ്റ്ലാവുമ്പം പിന്നെ പരീക്ഷ എക്സാമിനൊക്കെ വേറെ. സ്ഥലത്ത്ക്ക് പോവണ്ടെ ഉം. അപ്പൊ അങ്ങൻത്തെ കോളേജ് ഞങ്ങക്ക് കൊറ്ച് വടെ അടുത്ത്ണ്ട് കൊറച്ച് നട് ഇന്ന് പോവാലെ ദൂരൊള്ളൂ
ആഹ്‌
അപ്പൊ അവിടെ കൊണ്ടോയി ചേർത്തി. അപ്പം പിന്നെ പസ്റ്റ് ഇയർ പിന്നെ കല്യാണം വന്ന് അമക്ക് നല്ലത് വന്നപ്പം പിന്നെ അങ്ങനെറ്റെണ്ടാക്കും കുഞ്ചിതോലെ പഠിപ്പിക്കാന്നും പറഞ്ഞ പ്പൊ
ആഹ്‌ ആ.
കല്യാണം തന്നെ അടുത്ത്ക്കന്നെ കഴിഞ്ഞ് വണ്ണ് അധികം ദൂരൊന്നുംല്ലാ. പത്ത് മിനിറ്റ് പോയണ്ട ദൂരൊള്ളു അപ്പൊ എല്ലാ സൗകര്യം ആയപ്പം പിന്നെ നമ്മളഹ് ഇണ്ടാക്കി. കൊടുത്തി ഏതായാലുമാണ്ടേ അമ്മളെ കല്യാണം ഇണ്ടാക്കഎപ്പളേലായിട്ട് ആ ഇപ്പം.
നല്ലത്. കല്യാണം കയ്യേചെയ്യ പഠിക്കും ചെയ്യ. ണ്ടു അങ്ങനെ പഠിപ്പിക്ക്ണോലാമ്പ അതന്നെ സുഖം.
അധികാളൊന്നും ഇല്ലാത്തൊണ്ടേ അയിന് പറ്റിയൊരു സിറ്റേഷൻ പിന്നെ ആണേനും വീട്ടില്. ഓളും രണ്ടാ ൺകുട്ട്യേളും. പിന്നെ ഉമ്മീ ഇപ്പീ തന്നെ ഒള്ളു.
ഏഹേ
അപ്പം ഇബള് മൂത്തതാണ്. മറ്റോനും ഇന്ന മറ്റോ ഇപ്പം കല്യാണം കയിച്ചിണ് എളെച്ചൻ അപ്പം പിന്നെ ഓല് പഠിപ്പിക്കാന്നും പറ്ഞ്ഞപ്പൊ അവിട്ന്നന്നെ കൊണ്ടാക്കീനെ അമോശാൻക്ക കൊണ്ടേക്കും- കൊണ്ട്രാൻ പോവും. അങ്ങനെ അങ്ങനെ ചെയ്ത്ങ്ങാ, ണ്ട്
ആ അയിന്റെഎടേല് ഇങ്ങോട്ടും വരും
ഉം. ഉം.
അപ്പം പിന്നെ അവിട്ന്നെന്നെ ഡിഗ്രി ഒക്കെ പൂർത്തിയാക്കി അപ്പൊ പോവാ ഓന്പ്പം പ്പൊകു ട്ടിയായപ്പം പിന്നെ ഡിഗ്രി കഴിഞ്ഞതോടു കൂടിയാണ് വയറ്റില്ണ്ടായി ഇങ്ങനെ പ്രസവക്കായി പിന്നെ അപ്പോപി ജി ചെയ്യാൻ കൊറച്ച് അപ്പേ, ന് പി ജിക്ക് എഴുതിക്കൊറപ്പോ. അങ്ങനെ ഓന്റെ നിർബന്ധത്തിന് പോ ഓൾക്കിപ്പ തിർപ്പതിയൊന്നുല്ല. കുട്ടി ചെറുതല്ലെ.
ആഹ്‌ ആഹ്‌
ഞമ്മക്ക് കെത്യായേടല്ലേ. ഓ ലികൊണ്ടക്കെ പഠിക്കാനുതിനൊക്കെ
അതാണ്.
അപ്പോം പറഞ്ഞ കൊറച്ചങ്ങട്ട് കയി ഞ്ഞ പഠിച്ചതൊക്കെ മറക്കും. ഇപ്പൊ കിട്ടണത് പിന്നെ കിട്ടൂല
ആ ആ
ഡിഗ്രിക്ക് പഠിച്ചതൊക്കെ അധികം ഉണ്ടാവുക പിന്നെ പി ജി ക്ക് അപ്പൊ അതൊക്കെ മറന്നാപിന്നെ. പിന്നെ അയിച്ചൊക്കെ പഠിച്ചുണ്ടാക്കൻ.
ആഹ്‌ അതന്നെ. അങ്ങനെ തുടർന്നു പ പഠിച്ചു പോവുകതന്നെയാ നല്ലത്.
ഉം
പി ജി യൊ ഞാൻ പിന്നെ ബി എഡോ അന്തേലുക്കെടുത്തല്ലാ.
ഓൾക്ക് ടീച്ചിങ്ങ് ഇല്ലാട്ട് ടീച്ചിങ്ങിന് വലൃ താല്പര്യം ഇല്ലാത്ത ആളാണ് ഓള് ഇനി ഇതിന്റെ അക്കൗണ്ടിങ്ങിന് എന്തേലും കോഴ്സിന് പോവാരണങ്ങാണ്ട്.
ആ ടാലി എടുത്താമതിയല്ലോ ആറുമാസത്തിന്.
ഓൻ പറയുന്ന് സി എ ക്ക് പഠിച്ചോണ്ടിന്നൊക്കെ പറയുന്ന്.
ആ സി ഐക്കെ കിട്ടിയാണ്ടല്ലോ നല്ല സാലറി ഒന്നര ലക്ഷം റുപ്പിയാ ഫസ്റ്റ് തന്നെ സാലറി കിട്ടും
ആ സ സ്റ്റാർട്ടിങ്ങിലന്നെ അത്രൊക്കെ ഉണ്ടാവണം അവലറിയാ അയിനൊക്കെ നല്ല ഇതുവേണം.
ആ പഠിക്കണട്ടോ നല്ല ആ നല്ല എക്സാമുണ്ടാവും ഫെയിലായാലെന്താ. ആ ഇപ്പം എൻ്റെയൊരു റിലേഷനില് ഒരാൾ അങ്ങനെ എഴുതീനു മുപ്പനായിരം റുപ്പിയാറ്റെ കൊടുക്കണം പരീക്ഷതോറ്റാല്. എന്നിട്ടുവീണ്ടും എഴുതണം.
ഓന് അയിനുവേറെ തയ്യാ പഠിപ്പിക്കാനൊക്കെ ഓൻ തയ്യാറാ.
ആ സി എ പഠിക്കാൻ അയ്ന് സി എ ക്ക് നല്ല അത്യാവശ്യം തലവേണം പഠി ക്കാന് കിട്ടിയാല്. സുഖായി ഞാൻ പറഞ്ഞില്ലേ ഒന്നരലക്ഷം റുപ്പിയാ പിന്നെ ഫസ്റ്റ് സാലറിയുണ്ടാവും.
ഉം എന്തിനാണൊക്കൊയണാവോ. അവൻ പഠിക്കണെ
ഇപ്പ അയ്ന് പൊതുവെ ആൾക്കാര് ഇപ്പ ഈ എച്ച് ആറ് എന്നാ എന്താ ഡിജിറ്റൽ മാർ ക്കറ്റിംഗ് പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അതൊ ക്കെയാണല്ലോ ഇപ്പോ മെയിനായിട്ട് എടുക്കണന്ത് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ.
അതന്നെ
ഏറ്റവും കൂടുതല് ഒഴിവ് ഉള്ള അയിലാന്ന് തോന്നണൊണ്ട്.
ഉം ഉം മോനിപ്പോ സയൻസാ എടുത്തീനെ പ്ലസ്ടുവിന് ഓനിപ്പോ ഇനി ഇലക്ട്രോണിക് സയൻസാ ഓന് എടുത്തെന്ന് അറിയാം.
ആം രണ്ടാമത്തവനൊ
ഉം ഒക്കെ പഠിച്ച് എന്തെങ്കിലൊക്കെ ആയി ഞമ്മളൊക്കെ ഏതായാലും പഠിക്കാൻ അന്നത്തെ സാ കാലം അങ്ങനെട്ട് പഠിച്ചാൻ വിടുവില്ല അങ്ങനെ തന്നെയില്ല. ഉം കല്യാണം കഴിഞ്ഞാലും വിടൂലല്ലോ
ആ അതന്നെ
അപ്പം പിന്നെ ഇനി പഠിക്കണോര് പഠിച്ചോട്ടെ വിചാരിച്ചുകാണ്ട് എന്തേലും ചെയ്തോട്ടെ
ആ ആ
ഓരെ മക്കള് ഓലിപ്പോ ഹോട്ടൽ പണിയിലാ.
ആം
വേറെന്താ ന്നിട്ട്
പിന്നെന്താ നീ കുളിക്കാൻ കേറൊണ്ടാവൂലേ
ഉം കുളിക്കാൻ കേറാണ്ട്.
ഉം മീനൊക്കെ എങ്ങനെയാല് വരുവോ അല്ലെ രാവിലെ കൊണ്ടുവരുവോ.
ആഹ് മീനൊക്കെ വരൊക്കെ ചെയ്യും. മീൻ വാങ്ങല് കൊർവാണ്. മീനയ്ന് പ ച്ചാ പച്ചമീൻ അങ്ങനെ ഇഷ് ടല്ല. പറ്റൂല്ല ഇവടെ. വേറെ ഇപ്പാക്കും പറ്റൂൽ ഉംഉം വല്യ മോൾക്കും പറ്റൂല്ല. അയ്ന്റെ വാസനെന്നെ പറ്റൂല്ല. പിന്നാ അട് ക്കളീലാകെ വാസനേണ് പാത്രം ആണ് മൺ വാസനേണ് പർണങ്ങങ്ങനെ നി ക്കും. ഓലെ പ്പാക്കും പറ്റൂല്ല വല്യെ മോൾക്കും പറ്റൂല്ല.
ആഹ്
അപ്പോ ഒണക്കലാണെങ്കി പറ്റും.
ഏഹ്. ന്നട്ട് പിന്നെ ചിക്കനും ബീഫൊക്കെ? ഉം ആഹ്. അപ്പൊ ഹോട്ടൽന്റെ ഫുഡ് ഒന്നും ബാക്കിള്ളത് കൊണ്ട്രൂല്ല?
ആഹ് കൊണ്ടര്വേ. കൊണ്ടര്ലൊക്കെന്നെ നമ്മക്ക് അയ്നെന്നു അതാമ്പോ അത് എ തിർപ്പതി ഇല്ലല്ലോ.
ആഹ് സ്വന്തായിട്ട് ഹോട്ടലാ അല്ലെങ്കി പണിക്കോവേ?
ആഹ് സ്വന്തായിട്ടുണ്ടെയ്നി. ഇപ്പം പിന്നെ, കൊർച്ചായിട്ടില്ല ഈ ഗ്യാസിന്റെ പ്രശ്ന ക്കായിട്ടൊക്കെ നിർത്തി വെച്ചിങ്ട്ടെ അപ്പം പിന്നെ പണിക്ക് പോവാ അങ്ങ നെല്ലാ. ഇപ്പൊര് ഇവടെ ചെറിയൊരു കടണ്ട്. അയി അയ്ല് ന് ക്കലാണ്. ഹോട്ടൽ പണ്യെന്നേണ് മെയിനായിട്ട്.
ആഹ് ഹോട്ടൽ പണിക്കെട്ക്കുമ്പം പി ന്നെങ്ങനെ മീൻ പറ്റാതെന്ന്ട്ട് അവിടെന്തായാലും മീൻ ഉണ്ടാവല്ലോ.
മീൻണ്ടാവും പക്ഷെ മൂപ്പര് ഹോട്ടൽ പണിക്കോയാ അട്ന്നും മീൻ നന്നാക്കൂല്ലാ. തിന്നൂലാ. അതല്ലാത്ത പണി എന്തുട് ക്കും. മീൻ നന്നാക്കൂലാന്ന് ആദ്യംതന്നെ ചെല്ലുമ്പ പറയും. ഹും മീൻ പണിട്ക്കൂല റിം. വെക്കൊക്കെ ചെയ്യും കറി വെക്കും അങ്ങനത്തൊക്കെ കാ ട്ടൊക്കെ ചെയ്യും ക പക്ഷെ നന്നാക്കൂല്ലാ അയ്മെ തൊടൂല്ലാ വെക് തിന്നൂ ല്ലാ.
ആഹ്
അഹ് ഇവട്ന്നും അങ്ങൻ തന്നെ.
ഏഹ്. പിന്നെപ്പെന്താങ്ങള് കൂട്ടാനുണ്ടാക്കാ മീനല്ലാതെ?
പച്ചക്കറിയെന്നെ കാര്യായിട്ട് പച്ചക്കറിയെന്നെ.
അഏഹ്
അല്ലെങ്കി കോയ് ചിക്കനോ.
ആഹ്
ബീഫോ എന്തെങ്കിലൊക്കായിട്ട് അതു ണ്ടാവും. ഒണക്കലറ്റും മീന്.
ആഹ് ഒൺക്കൽന് പച്ചമീനാട്ടിലും വെലേണല്ലോ ഇപ്പയ്ന്.
ഉണക്കലൊണ്ട്രും. ഉണക്കലോലെപ്പാക്ക് നല്ലഷ് ട്ടാ. ഒണക്കല് വാണം. വേറെന്താ ട്ട്. ഇഞ്ഞ് ഹസ്ബൻഡ് ചോറിനെരൂല്ലേ?
ഇല്ലേ. അത് രാവിലെ പോയാല് രാത്രി വരൊള്ളൂ. രാവിലെ ആറരെക്ക്യാവുമ്പം പോവും. ഞാൻ ചോറ് പൊർത്ത് ഹോട്ടൽന്നാ കഴിക്കും.
ആഹ് കൊണ്ടോവല്ണ്ടാവുല ലേ.
ഊംഉം കൊണ്ടോണ പരിപാട്യൊന്നും ല്ലാ. രാവിലെ ആറരാവുമ്പോത്തിന് ചായ കുടിച്ച് പോവും. പിന്നെ,
പെയിന്റിങ്ങാണോന് കൊണ്ടോവലാണ് രാവിലെ പോകുമ്പോ
ആഹ് ഇവടെ കൊണ്ടോയാ നല്ലതാണ് പക്ഷെ അങ്ങനെ കൊണ്ടോകൊന്നുല്ല എന്നോട് പറയും അയിനറിയാ ഞാൻ ഇവിടെ ഈ മാ ചെറിയ മക്കളെക്കെ വെച്ച് ഓൽക്കോർതൊക്കെന്നെ കഴിച്ച് ആഹ് തീരുമ്പോത്തിന് ഞാൻ പറയും വേണേ പറഞ്ഞാ പോരെ ഞാണ്ടാക്കി തരും ആഹ് ഇജ്ജ് പ്പോന്തായാലും ണ്ടാക്കി തരും എന്നാ ഉം ആഹ് വേണ്ട ഇപ്പ അവിടുന്നൊരു നേരം പോയി കുടിച്ചാ അധികം കഞ്ഞിയാ കുടിക്കുക ഉച്ചക്ക്
ആഹ് ആഹ്
കഞ്ഞിം കൂട്ടാനും മീൻ പൊരിച്ചതോ അങ്ങനെന്തേലും കഴിക്കും ചോറ് ഈ കാരടുംന്ന്റിഞ്ഞിട്ടെ വയറിന് ഒരു സുഖംണ്ടാവൂലാറിം എന്നിട്ട് കാ ചോറയി പിന്നെപറന്ന റേഷനരി അയിനിഷ്ടം ഈ നല്ലോ വേവ്ള്ള അരിയായോണ്ട് ചോറ് ഇഷ്ടല്ല
ആഹ് ആഹ്
അപ്പ പിന്നെ അത്പ്പോ ഹോട്ടലിൽന്ന് കിട്ടൂല്ലല്ലോ അപ്പ കഞ്ഞിയാവുമ്പോ നല്ലോ വേവും ചെയ്യും കഞ്ഞിയാ നല്ലത് പറഞ്ഞ് അധികം കഞ്ഞിയാ കുടിക്കാ
ഉം ഉം
പിന്നെ പത്തുമണി പണി ഉം പണിക്കെ വരുന്ന ഒരു ചായ എന്തേലും ഒരു കടി നെയ്യപ്പോ അങ്ങനെ എന്തേലൊക്കെ കൊണ്ടു കൊടുക്കും അത് ആഹ് അത് കുടിച്ചോ ഉച്ചക്ക് കഞ്ഞി കുടിക്കും
ലാണോ പെയിന്റിംഗ് അതോ അത് ഒറ്റക്കങ്ങനെ എടു
ആഹ് വീടുകള് അങ്ങനെ കോണ്ടാക്ട് എടുത്തിട്ട്
ആഹ് ശെരി
വീടിന്റെ പണി ആഹ് പിന്നെ ഒരു വേറൊരു എഞ്ചിനീയറെ കീയിലുണ്ട് അത് ഇത് പിന്നെ പള്ളിപ്പണിക്കാരാ ഒരു ആഹ് എൻജിനീയറെ ഒരു ആഹ് ഉം ആ ആള് ഈ ഗൾഫിൽന്നൊക്കെ അങ്ങനെ അറബികള് പൈസ കൊടുത്തിട്ട് നാട്ടില് പള്ളി ഇണ്ടാക്കി കൊടുക്കു ക്കൊല്ലോ ആ കെയറോഫില് പള്ളി ണ്ടാക്കും അപ്പൊ ഈ എഞ്ചിനീയറാണ് ആ പണി കൊടു ക്ക അപ്പൊ അത്‌ ഫുള്ള് പള്ളികള് ചെറിയ ചെറിയ വല്യ പള്ളിണ്ടാവൂല ഈ നാട്ടിൻപുറത്തൊക്കെ പിന്നെ പ് ആഹ് ആഹ് നിസ്കാര പള്ളികള് അങ്ങനായിട്ട് അങ്ങനത്തെ പള്ളികൾ ഇണ്ടാവും അങ്ങനത്തെ പണിക്കൊക്കെ പോവാ അല്ലെ പിന്നെ ഇങ്ങനെ വീടുകള് കോൺട്രാക്ട് കിട്ടും അങ്ങനെ പോകും അതന്നെ മെയിനായിട്ടെടുക്കല്
അഹ് ശെരി വീട്ടില് പിന്നെ നിങ്ങള് ഒറ്റക്കന്നെ ഒള്ളേക്കാരംല്ലേ ഉമ്മീം പ്പയും ഒന്നും ഉണ്ടാവി
ആഹ് വീട്ടില് ഇവടെ ഉമ്മണ്ട്
ആഹ്
ഉം
ഉപ്പ ഉണ്ടാവുലല്ലോ ഉപ്പ മരിച്ചിട്ടുണ്ടാവൂല്ലേ
ആഹ ബാപ്പ മരിച്ച്ണ് ബാപ്പ ഇല്ല മരിച്ചിട്ട് കൊറെയായി പത്ത് മുപ്പത് കൊല്ലൊക്കെ ആയി വാപ്പ മരിച്ചിട്ട്
അഹ് ശരി വേറെന്താങ്ങട്ട്